ഹലോ ആഹ് എന്താ വിശേഷം
എന്ത് വിശേഷം സുഖം ഇങ്ങനൊക്കെ പോന്നു അവിടെയൊ ആഹ് മഴയൊക്കെയുണ്ടോ
മഴ മാത്രല്ലേ ഒള്ളൂ അതും ചെയ്സിലുള്ള മഴ മാത്രം
ഉം
ഉം അവിടെന്താവസ്ഥ കാലാവസ്ഥ
ഇവിടെ മഴക്കാറുണ്ട് പക്ഷേ ഇതൊരായിട്ട് മഴെയ്തിട്ടില്ല രണ്ടു ദിവസം കൊണ്ട് ഇങ്ങനന്നെയാ
ആഹ് വെയിലുണ്ട് അതോ വെയിലൂല്ല വെയിലൂല്ലാ ആഹ് അപ്പോ കാലാവസ്ഥ വളരെ മോശമാണ് രണ്ടുല്ല
ആഹ് ഇവിടെ മഴ മാത്രേ ഒള്ളു നല്ല മഴ നല്ല തണുപ്പ് എണീക്കാനേ തോന്നില്ല രാവിലെ ഒറങ്ങാ
അയ്യോ എനിക്ക് എണീക്കാൻ തോന്നിയില്ല ഇപ്പം താഴെ ഫുഡ് തീരും അതുകൊണ്ട് നേരത്തെ ചെന്ന് ഫുഡ് എടുത്തില്ലെങ്കി
അത് കഴിയും ആഹ് ഓക്കേ ഓക്കെ ഓക്കേ വീട്ടിലെന്താ വിശേഷം.
വീട്ടില് വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കുന്ന് ഞാന് ഇവിടെ സുഖായിട്ടിരിക്ക്ന്ന്.
അത് മതി അത്ര തന്നെ വേണ്ടുള്ളു എന്നിട്ട്. ഇവിടിം എന്താ ഇവിടിം അങ്ങനെ തന്നെയാണ് വീട്ടില് എല്ലാരും സുഖായിരിക്കുന്നു. നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോന്ന്ണ് ഒന്നും കഴിച്ചില്ല.
ഓഹ് എണീറ്റില്ലല്ലോ.
എണീറ്റിട്ടില്ല അതാണ് സൗണ്ട്. ഒരു ഗാംഭീര്യം പിടിച്ച സൗണ്ട് പോലെ ന്നൊക്കെ.
എന്നാലും എന്തോ ഇരിക്കുന്ന് കഴിക്കാൻ അവിടെ.
ആഹ് കഴിക്കെണെ കഴിക്കെണൊക്കെ അറിയണെങ്കി താഴെ പോയി നോക്കണം താഴെത്ത്ക്ക് നടന്നു പോണ്ടേ വയ്യ.
ഒഫ് മടി മടി.
സത്യം.
ഉം ഇങ്ങള് ജിമ്മിലൊന്നും പോവാറില്ല.
ഇന്ന് അല്ല ഇന്ന് വർക്കിന് പോയില്ല.
എഹേ
അതുകൊണ്ടാണ് ഇന്നുറങ്ങിയത് ജിമ്മല്ല ഇൻക്ക് അല്ലാതെതെന്നെ വേറെ പരിപാടികള്ണ്ട്. അപ്പ ഇന്ന് പോയില്ല. അതുകൊണ്ടാണ് ഈ നേരത്ത് ഇങ്ങനെ അവൈലബിൾ ആയത്. ഇല്ലെങ്കി കിട്ടൂല ഞാനൊരു എന്താ പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ശേഷം അല്ലാതെ ഒന്നിലും അവൈലബിൾ ആവില്ല.
ഉം.
അങ്ങനെ പിന്നെ എന്താപ്പ ചെയ്യുന്നെ നെലവില്.
ഞാനിപ്പം പഠിക്കുവാ.
എന്ത പഠിക്ക്ണത്.
നഴ്സിംഗ്.
നഴ്സിംഗ് എവിടെ ചെയ്യ്ന്നത്.
ബാംഗ്ലൂർ.
ബാംഗ്ലൂർ ഓക്കെ ഗുഡ് എങ്ങനെ പോകുന്നു പഠനും. കാര്യങ്ങളൊക്കെ.
പഠനകാര്യങ്ങളൊക്കെ അടിപൊളി സമ്മയായിട്ട് പോണ്.
ഓക്കെ ഇനി എത്ര ഇയർ ഇണ്ട് പെൻഡിങ്.
ഇനി മൂന്ന് ഇയർ.
മൂന്ന് ഇയറ്ണ്ട് അപ്പൊ കേറിയതേ ഒള്ളോ
ആഹ് കേറിയതെ ഒള്ളൂ ഫസ്റ്റ് ഇയർലെ എക്സാമാ ഈ ഏഴാന്തി. എന്നാ ചെയ്യുന്നറിയത്തില്ല.
ഉം അടിപൊളി. അതൊക്കെ സെറ്റാവും കൂൾ. നമ്മള് പോസ്റ്റീവ് ആയിട്ട് പ്രതീക്ഷിച്ചാ മതി അപ്പൊ പോസ്റ്റീവായിട്ട് വന്നോളും.
അതിനും പഠിക്കണം.
ല്ലാം പഠിക്കും കൂടി ചെയ്യണം വെറും. വെറും പോസ്റ്റീവ് ആയിട്ട് ചിന്തിച്ച് അങ്ങോട്ട് ചെന്നാലേ അവൻ പറഞ്ഞ പോസിറ്റീവും ഇവിടെ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും അതാ. ആഹ് ഓക്കെ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ലേ. ആഹ് ഓക്കെ എന്നിട്ട് ബാംഗ്ലൂര്ത്തെ വിശേഷങ്ങള് പറ കേൾക്കട്ടെ.
അയ്യോ ഇവിടെ എന്ത് വിശേഷം ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവുന്നു.
അല്ല ബാംഗ്ലൂര് എവിടൊണ് നിലവിൽ സ്റ്റേ.
എലക്ട്രോണിക് സിറ്റി.
ഇലക്ട്രോണിക് സിറ്റി എനിക്ക്അറീല ഞാന് ബാംഗ്ലൂര് കൊറ കൊറഞ്ഞ സ ടൈമ് മാത്രേ വന്നിട്ടുള്ളൂ കുറഞ്ഞ പ്രാവശ്യം വന്നിട്ടൊള്ളൂ
ഉം
അങ്ങനെ ഇൻക്കയ്നെ കുറിച്ചിട്ട് കൂടുതൽ ധാര ണല്യ ഇങ്ങനെ കേട്ടിട്ടുണ്ട് മജസ്റ്റിക് മറ്റത് മർച്ചത്ന്നൊക്കെ പർഞ്ഞിട്ട് എന്ത് നാട്ടില് ഇത ഇപ്പൊ മഴയില്ല ഞ്ഞിപ്പോ കർട്ടനൊക്കെ നീക്കി പൊർത്തൊക്കെ നോക്കുമ്പോ ആ കണ്ണിലുള്ളത് പോവും
ഉം
ഓക്കേ മഴ ഇപ്പ ഇല്ല നിലവില് പക്ഷെ ഇന്നാലും നല്ല മഴയാണ് വരുന്നത് നോക്യാ നല്ല മഴ പർണ്കയ്ഞ്ഞാ നന്നായിട്ട് പെയ്യുന്നുണ്ട് നല്ല കാറ്റുണ്ട്
ഉം
കാറ്റാണ് ഭയങ്കര പ്രശ്നം
ആണ് ഇവിടേം ഭയങ്കരം കാറ്റാ മഴ ഇല്ലെന്നേ ഉള്ളൂ ഭയങ്കരം കാറ്റ എന്നാ
ആഹ് അതെ ഇക്കാറ്റ് ഭയങ്കരം ഡേയ്ഞ്ചറാണ് നമ്മളീ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ കാറ്റ് വേറെ ഡേഞ്ചറണ്
അതെന്നാ അങ്ങനെ മനസ്സിലായില്ല
കാറ്റ് നമ്മള് സ്കൂട്ടർലാ പോണെങ്കില് കാറ് പോകുമ്പോ പ്രശ്നല്ല സ്കൂട്ടർല് പോകുമ്പോഴേ ഈ കോട്ടക്കെട്ട് പോകുമ്പോ നല്ല കാറ്റടിച്ചാലേ കോട്ടില് കാറ്റ് തള്ളിട്ട് നമ്മള് മറിയാൻ പോവും
ആഹ്
അതൊരു ബുദ്ധിമുട്ടല്ലേ
ഉം ആന് ആന്
ആഹ് ഞാൻ കര്തി അതൊരു ബുദ്ധിമുട്ടേ അല്ലാന്ന്
മയ്ക്കകത്ത് പുലാവിരിക്കാതാ
ആഹ് എന്താ കഴിക്കണത്
പുലാവ് ഇല്യ പിന്നെ അയിന് പറഞ്ഞത് എന്തെരെരിയ റൈസ് പോലത്തെ അരീത് റൈസ് പോലത്തരി ബിരിയാണി അരി പോലത്തരിയില്ലേ
അവിലല്ലേ
ഏഹ്
അവില് അവില്
അവലല്ല ബിരിയാണി അരി അറിയോ
ആഹ് അറിയാ
ആഹ ആ അരിക്കകത്ത് എന്താട്ടൊക്കെ പൊടി വർത്തിട്ടേക്കുന്നു
ആഹ് എനിക്കറീല്ലട്ടോ ഞാന് എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല
ഉം ഉം യുട്യൂബിലട്ച്ചോക്ക്‌ കിട്ടും
യൂട്യൂബിലുണ്ട ആഹ് യൂട്യൂബില് എല്ലാതും ഉണ്ടാവും ചിലപ്പോ നമ്മള് കഴിക്ക്‌ണതന്നാവും പക്ഷന്താന്നറിയോ
ഉം ആഹ് അതാ പുലാവൊന്നടിച്ചോക്ക്‌ കിട്ടും
എന്തയ്ന്റെ സ്പെല്ലിങ്
പുലാവിന്റെ
ഫുൽ പുലാവി ആഹ് പീ ആണല്ലേ?
ഉം
ആഹാ ഈസി കുക്ക്‌ ലഞ്ച് ബോക്സ് എന്തൊക്കെയോ ഇത് പല കളർല് വരുന്ന്ണ്ട് ഇത് നടക്കൂല
അഹ്.
പക്ഷേ എല്ലാത്തിലും റൈസ് ഇണ്ട് പിന്നെ ഐറ്റംസ് വേറീം കൂടെ കൂടെ ഒരുപാട്ണ്ട് ഇത് വെളുപ്പിനേ ണ്ടാക്കി കഴിക് കഴിക്കൊ?
ഞങ്ങളെല്ലാവിടെ ഹോസ്റ്റൽല്ലുണ്ടാക്കി തരും.
ആഹ് ഹോസ്റ്റല്ലാണല്ലൊലേ ഞാൻ സോറിട്ടോ ഞാന് നിയ നാട്ടിലാണ് പ്പൊ വീട്ടില് ഇപ്പ ഇതൊക്കെ രാവിലെ വരുമ്പോ ണ്ടാവുന്ന ഒരു മൈന്റാണ് ഞാൻ ചിന്തിച്ചത്.
എടക്ക് പോയ്‌ത്ത് അഹ് പിന്നേ രാവിലെ പത്തുമണി കഴിയാതെ എണ്ണീക്കാത്ത ഞാനാ ഇന്ന് നേരത്തെ ഏണീറ്റ്
ആഹ് ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ എപ്പഴാ ന്നട്ട് ക്ലാസ്? പോ അന്ത ക്ലാസ്അല്ലെ അന്ന് സണ്ടേണ്. ഇന്ന് സൺണ്ടേയാണ്
ഓഹ് രാവിലെ എണിക്കാതോണ്ട് ഫുള്ള് കളിയും പോയോ?
ഓക്കേ.... അങ്ങനെയാണപ്പൊ വരുന്നത്.. ഓക്കേ ന്നിട്ട് നമ്മളെ നാട്ടിനെ സംമ്മന്ധിച്ച് എന്താ ബാംഗ്ലൂരു ള്ളരു ചെയ്ഞ്ച്?
അയ്യോ നാട്ടു തന്നെ നാടാണ് നല്ലേ
അഹ് ആദ്യാട്ടാണ് ഒരാള് പറയുന്നത്
സീരിയസായിട്ട് ഇവിടെ ന്നച്ച ബാംഗ്ലൂരെല്ലാ സ്ഥലൊല്ല ബാംഗ്ലൂർ എന്നാ ഞങ്ങൾ നിക്കണ സലം ഭയങ്കര ബോറാ ഒട്ടും കൊള്ളത്തില്ല. അതോണ്ടാണ് ഒരു പ്രശ്നം ഇപ്പം വേറെ സ്ഥലയിര്ന്നെങ്കിൽ പിന്നെയിം കൊഴപ്പല്ല നമക്ക് നിക്കാലോ-
അത് ക്ക്
പൊരല്ല ഞങ്ങള് നിൽക്ക്ന്ന സ്ഥലത്തെക്കാട്ടും നല്ലത് എന്തായാലും നാടാ
ആഹ് ആ അഹ് നിങ്ങൾണിക്കണ സ്ഥല സ്ഥലത്തെ കമ്പാരിസ അപ്പൊ നിങ്ങക്ക് നൈറ്റ് ലൈഫ് ഒന്നും എൻജോയ്യ്യാൻ പറ്റില്ല.
ഉം ഞങ്ങക്ക്പ്പം ഞങ്ങക്പ്പം എന്താലുംപ്പം ഹോസ്പിറ്റൽ ഡ്യൂട്ടി തോടങ്ങും അപ്പൊ നൈറ്റൊക്കെറങ്ങാൻ പറ്റും.
ഹ്
നൈറ്റും രാവിലേയും ഉച്ചയ്കും രാത്രിലും എല്ലാം വെളിയിലായിരിക്കും.
അഹ് അപ്പോഴാണ് ശരിക് കും ഇതുവരേ തടവറയില്ള്ളത് പൊട്ടിക്കാംപോണത്- ഓഹ് എന്താ ഇൻട്രസ്റ്റിങ്ങ്ന്ന്റിയോ?
സത്യം- നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലല്ലോ ഇവിടെ നൈറ്റൊക്കെ
അഹ് അഹ് അഹ്.
ഇവിടെ ഒരു ആറര ഏഴ്ഏ കൂടിപ്പോയ ഏഴ് മണി ഏഴര വരെ കാണും
എന്റെ ക എന്റെ കസിൻസ്ന്ത് ചെയ്യുന്നുണ്ട് അവിടക്ക് വരുന്നുണ്ട്പ്രാവശ്യം അവര് നഴ്സിംഗ് ന്നെ നഴ്സിംഗല്ല പി പി ടി- പി പി ട്ടി ക്ക് അവിടെഡ്മിഷൻ എട്ത്തിട്ട്ണ്ട്-
ആഹ്.
ഏഹ് ഒരു കോളേജ് ഒന്നും ക്കും അറീല്ല എന്താണെങ്കിലും അവിടെ വെര്ന്നുണ്ടവര്. അവരാരും പ്രതീക്ഷിക്ക്ണത് നൈറ്റ് ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യാം അല്ലാതെ പഠിയ്ക്കാൻ വേണ്ടി ഇന്നെവരെ പറഞ്ഞിട്ടില്ല
ഉം
ഒരാള് ഫുഡ് ടെക്നോളജി ആണ് ഒരാള് രണ്ടാള് ബി ബി റ്റി യാണ് അപ്പോ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം ബാംഗ്ലൂർക്ക് പോയിരുന്ന ര മൂന്നാൾക്കാരാണ് അവര്.
ആഹ്
അതുകൊണ്ടാണ് ഞാൻ ചോയിച്ചത് നൈറ്റ് ലൈഫ് എങ്ങനെണ്ട് നല്ലത്.
ഞങ്ങളിനീ ഈ വട്ടം എറങ്ങാൻ പോന്നേള്ളൂ നൈറ്റ്.
ആഹ് നൈറ്റ് പക്കെട്ടോ അടിപൊളിയാണ്.
നൈറ്റിലക്കെ ഞാൻ വന്നിട്ടുണ്ട് ഞാന് അങ്ങനെ കൂടുതൽ കാലവിടെ എന്ത് ചെയ്തിട്ടില്ല സ്റ്റേ ചെയ്തിട്ടില്ലാന്നൊള്ളൂ പക്ഷെ വന്ന് പോന്നിട്ടുണ്ട്. ആ ഫുഡ് സ്ട്രീറ്റക്കെ അടിപൊളിയാണ്.
ഉം
ക്ഷെ വന്ന് പോന്നതും സ്റ്റേയും രണ്ടും രണ്ടാണ് രണ്ടും രണ്ട് ഫീലിം
ആണോ?
തീർച്ചയായിട്ടുണ്ട്.
അതെ അതെ
ഷെ നാടിനെച്ചിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോ നാട് മോശാണന്ന് പറയരുത്ട്ടോ. അല്ലാ ബാ സോറി അല്ല ബാംഗ്ലൂര് മോശാണെന്ന് പറയരുത്. ട്ടോ നാടന്നെയാണ് മോശം.
അല്ല ആഹ് മോശംന്നല്ല ഞാൻ പറഞ്ഞെ ചെല ഇപ്പം ഞങ്ങള് നിക്കുന്ന പ്ലേയ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ തീർച്ചായിട്ടും നാടാ നല്ലെ.
ഒറ്റപ്പെട്ട സ്ഥലത്താവും നിക്കുന്നുണ്ടാവല്ലെ?
ഉം ഒറ്റപ്പെട്ട സ്ഥലല്ല എന്നാലും ഇവടെ ഭയങ്കര ഒരുമാരിയാ. ഇഷ്റ്റല്ല ആഹ് ഈ സ്ഥലത്തിന്റെ പേര് കൊലപ്പന ആഗ്രഹാര. ഉം
കൊനപ്പന ആഗ്രഹാരല്ലെ അറിയില്ലട്ടോ ഞാനിത് വരെ കേട്ടിട്ടില്ല. ഞാനാദ്യായിട്ട് കേൾക്കാ ഞാൻ കൊറെ ഹള്ളീം വള്ളിക്കെ കേട്ടിട്ടുണ്ട്.
ആഹ് ബൊമ്മന ഹള്ളി.
ആഹ് യെസ് അതെ.
ഉം അതക്കെ നമ്മടെ ഇവിടുന്ന് കൊറച്ച് ദൂരയാണ് മെട്രോയി പോന്നെങ്കി കൊഴപ്പല്ല.
ആ കൊറഞ്ഞ ദൂരൊള്ളൂലേ?
ഉം
ആഹ് അങ്ങനെ കൊറെ സ്ഥലങ്ങള്ണ്ടവിടെ അങ്ങനെക്കെണ്ട്. ആഹ് ഓക്കെ ശെരി ശെരി.